ഹലോ
ഹലോ ആഹ് എന്തുണ്ട് വിശേഷ ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
സുഖം തന്നെ എന്തൊക്കെയാണ് പരിപാടി
ഇവിടെ ഇതാ സുഖം ഇങ്ങനെ വെറുതെ കിടക്കണ് അവിടെന്താ പരിപാടി ആഹ് ഭക്ഷണം കഴിക്കാനുള്ള സമയം അന്നുഉള്ള ആഹ് ഇപ്പൊ ഫോൺ ഉണ്ടായോണ്ട് എല്ലാർക്കും ഫോൺ മതിയല്ലോ
ഓ
എന്താ ഫോണിൽ സിനിമ കാണാണോ
സിനിമ കാണണംന്ന് ഇണ്ടേര്ന്നു
ഏതാ സിനിമ
മറ്റേ ഏതെങ്കിലും ഇപ്പൊ അതിരടി കണ്ടു
അതിരടി ഇപ്പൊ നടന്നാള്ളോ ആഹ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ആഹ് ഇഷ്ടായോ
വല്ലിയ കൊഴപ്പില്ല
ആഹ് അങ്ങനെ രസം ചിരിക്കാണ്ട വച്ചാ ചിരിക്കാണ്ട് അങ്ങനെ
ആഹ് പക്ഷെ വല്യ ഹൈപ്പ് കൊടുത്തേ ന്റെ അത്ര ഇല്ല
ആഹ് ഇല്ല ഇല്ല അതില്ല ദൃശ്യം ത്രീ കണ്ടോ
ഓ കണ്ട് അത് ഇവിടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരുന്ന് ഒരു ദിവസം കണ്ടു അത് കൊള്ളായിരുന്നു അല്ലേ
പക്ഷേ എനിക്ക് തോന്ന്ണ് ഒന്നിൻ്റെയും രണ്ടിൻ്റെ അത്രയും രസയില്ല
ആഹ്
മൂന്ന് അത്രക്കണ്ട് രസല്ല ഇഞ് ഇപ്പൊ നാല് അറങ്ങ്ണ്ട് തോൺണ്
ആ ഉണ്ട് നാലും കൂടി ഉണ്ട്
ഉം ഇഞ്ഞും സൽക്കാരാ
ക്ലിയർ ആയിട്ട് പോകുമ്പോ ഇങ്ങനെ കൊറെ എന്തൊക്കെയല്ലേ ഓനരു സമാധാന അതനല്ല ഇനങ്ങാട്ടിയെല്ലാം ജയിലിൽ പോയി കിടക്കണയിന്ന്
എന്തല്ല ലസ്റ്റ് ചെയ്യന് പോയല്ലോ
ആഹ്
ഇനിയിപ്പോ നാലാമത്തെ കഥ എന്താണാവോ
അതേ
ആ പക്ഷെ കുറെണ്ടായ രസല്ല മൂന്നില
ഏഹ
കൊറെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഭാഗം രാസല്ല മൂന്നിലെനെ അവസാന പടിച്ചാ മതിന്ന് പറ
ആഹ അതെ
ഉം മറ്റേത് കണ്ടോ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ്
ഏത് ആ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ്കൊള്ളാം ബ്ലാസ്റ്റ് ഞങ്ങള് പോയി കണ്ടിട്ടുണ്ടായിരുന്നു
ആഹ് സിനിഹാളിൽ പോയി കണ്ട
സിനിഹാളിൽ പോയിണ്ടായിരുന്നു ആ അതെ കൊള്ളല്ലേ മ്മം നല്ല രസണ്ട് ആ ഒരു ഫൈറ്റ് സീൻ ആണെങ്കിലൊക്കെ
ആഹ് അനയനാണ് പിന്നെ പിന്നെ കാണാ തോന്നാ
ആഹ്
ആഹ് ഞാനേ ഞാനും പിന്നെ തിയേറ്ററിൽ അത് തി സിനിമാളിൽ പോയി കണ്ട് ഞാന് ഫോണില് മലയാളം കേറ്റിയാണ്ട് കണ്ടു
ആഹ് ആഹ്
തിയേറ്ററിൽ പിന്നെ മലയാളം അല്ല നല്ലത് ഏതാണ് ഹിന്ദിയോ തെലുങ്കോ ഏതേന് ആ തമിഴ് ലെ
ആഹ് കൊള്ളാം മനസ്സിലാവും
ആഹ് തമിഴ് പിന്നെ നമുക്ക് ആ ഏകദേശം മനസ്സിലാവും ഉം
അതെ
പിന്നെ ഇപ്പ ഏതാ ഇപ്പ ഏതാ തിയ സിനിമാളിൽ ബാലന്
പിൻ ബാലൻ ആരതാ
ബാലൻ ചെറിയൊരു കുട്ടിയാ എരു കുട്ടിന്റെയും അമ്മന്റെയും കഥയാണ് തോണത് ആ പറണ കേട്ട് ഇല്ല ഞാപോയില്ല
ഉം ആരും കണ്ടില്ല അത് പക്ഷെ കാണാനുള്ള ഒരു ത്രില്ല് വന്നില്ല ഓ ഫുഡ് കഴിച്ചു
എന്താണ് ചോറ്റുക്ക്
ചോറും ചിക്കൻ കറിയും
ആഹ് ഹാ ചിക്കൻ പൊരിയോ കറിയോ
ഏഹ് പുകാറി കെറി
ആഹ് വേറെ എന്തായിക്ക് തൊട്ടൂട്ടാന്
വേറെ ഒന്നും ഇല്ല അതന്നെ ഉള്ളൂ
ഏ കുക്ക് ചെയ്യുവോ അടുക്കളെലൊക്കെ കേറി പരിചയണ്ടോ
ചെറുതായിട്ട് ഓ പരിജയൊക്കെ ണ്ട് പക്ഷെ കേറാൻ മടിയ
ആഹ് ചോർ തിന്നും പോരും ല്ലെ
അല്ലെ ഇണ്ടാക്കും പക്ഷെ എന്തോ അമ്മക്കളപ്പൊ പന്തിനാ വെ
ആ അതാ പിന്നെല് ഒരു പ്രായം കഴിഞ്ഞയീഞ്ഞ അമ്മള് എന്നും കാലാകാലവ്ടെ നിക്കണ്ടേ
പിന്നെ ആവിശ്യം ഇപ്പൊ അമ്മന്നു ല്ലെങ്കി കേറും
ആ എല്ലാ ണ്ടാക്കോ
ആ അത്യാവശ്യം
എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട
മീൻകറിണ്ടാക്കും പച്ചക്കറീ സാമ്പാർണ്ടാക്കാറിയാ
ആഹ്
അങ്ങനെ എല്ലാ കറിയൊന്നും പച്ചക്കറിക്കറീല ഇകീ ഈ നോൺ വെജ ഒക്കെ അത്യാവിശ്യം അറിയണ്ട
ആ എന്താണ്
പച്ചക്കറി വല്യ ഐഡിയല്ല ബിരിയാണിണ്ടാകും ബിരിയാണി
ആഹ്
പിന്നെ മന്തിയാണ്
ആഹ് മന്തി ഉം അതൊക്കെ ഇങ്ങനെ നമ്മക്ക് അടുപ്പിച്ചടുപ്പിച്ച് കഴിച്ചാന്
ആ ആ ആ കുക്കർ മന്തി ണ്ടാക്കി ണ്ടായിരുന്നു
യൂറ്റ്യൂബിലോക്കി ണ്ടാക്കിയ കുക്കർ മന്തിയൊക്കെ
ആ അതെ അപ്പം സ്മെല്ലൊക്കെ അപാരായിരുന്നു സ്മെല്ലൊക്കെ നല്ല രസൊണ്ടെയ്നി അല്ല ടേസ്റ്റ്ണ്ടെയ്‌നും പക്ഷെ മയോണൈസ് ചതിച്
മയണൈസ് ഞാൻ ണ്ടാക്കിയത് നമ്മള് മറ്റേ എണ്ണല്ലെയ്നോഓയി കെണ്ടെ സൺഫ്ലവർ ഓയലെല്ലെയ്നോ ആ ഞാനെളെണ്ണ ഒഴിച്ചു
ആവു അയ്ക്ക്‌ വേറെതെണ്ണ ഒഴിച്ചാൻ പറ്റൂല ഈ സൺഫ്ലവറ് മാത്രേ പറ്റുള്ളൂ
ആഹ് മാറിപ്പോയി
എന്നട്ട് ന്താ ചെയ്തെ
എന്താക്കാൻ ഞാൻ ജാറങ് തൊറ ന്നപ്പോ സ്മെല്ലെയ്തതാ ഓഹ് ആ മണ്ണങ്‌
അയിന് ഇപ്പ അനെ ഇവിടെ കടിക്കുമ്പോ ന്താ ചെയ്യാറിയോ മുട്ട ഭയങ്കര കേടാണ് പറയണേ ക്കാലോ അപ്പൊ ആദ്യം ഉരുളക്കേങ്ങ് വേവിക്കും
ഉം
ഉരുളക്കേങ്ങ് വേവിച്ചിട്ട് അയ്ക്ക് വെളുത്തുള്ളി ജാർക്ക് വെളുത്തുള്ളി ഇട്ട് ഈ ഉരുളക്കെങ്ങ് ട്ട് പാലൊഴിച്ച് ഉപ്പ് സ്ർക്ക പിന്നെ മണെന്നുണ്ടെങ്കി നമ്മള് വൈറ്റ് ചോറില്ലെ നമ്മളെ സാധാ ചോറ് ആ അതും കൊർച്ച് സൺഫ്ലവർ ഇത് സൺഫ്ലവർ ഒഴിച്ചാ മതി ഈ ഉരുളക്കേങ്ങ നല്ല കട്ടിയുള്ള സാധനം ആയോണ്ട് പിന്നെ നമ്മൾ ഈ സ് സൺഫ്ലവർ എന്തിനാ ഒയ്ക്കണേ കട്ടി കൂടാനാണോ? അൺ ലേ
അല്ല അപ്പതേപോലാവോ
പിന്നെന്താ എന്ത് ടെസ്റ്റാണോ ഏഹ് ഇവിടെക്കെ മയോണേസിന്റെ ഫാനണല്ലാരും അമ്മള് ഉർള്ളക്കെങ്ങ് ല്ലേ സാധാ ഉർള്ളക്കെങ്ങ് അതൊന്ന് ചെയ്യാതെ പച്ചവെള്ളത്തില് ഒന്നും ഉപ്പൊന്നിടാതെ അങ്ങനെ ജസ്റ്റ് മൂന്ന് വിസലടിപ്പിച്ച ന്നിട്ട്പിന്നെഎ ആത് ചൂടാറിയിട്ട് നമ്മള മിക്സീൽ ഇടുക. എന്നിട്ടൈക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളി പിന്നെ കൊറച്ച് സുർക്ക ഉപ്പ് പിന്നെ ചോറ് വേണം അവിടെ ഓപ്ഷനലാണ് ലൂസ് ആയാല് ടൈറ്റ് ആക്കാനാണ് നമുക്ക് ചോറ് പിന്നെ കുറച്ച് ഈ സൺഫ്ലവറും നല്ല
ആ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ശരീരത്തിന് കേടില്ല മുട്ടയാണ് ശരീരത്തിന് കേട്ഇല്ല മുട്ട മുട്ടന്റെ ഈ മയനെയ്‌സ് കഴിച്ചാണ് പുറത്തുന്ന് ആൾക്കാർ ഭക്ഷണം കഴിച്ച കുറേ ആൾക്കാർക്ക് ദേഹം ദേഹത്തിന്ന്തോ ആശ്വാസം ഇല്ലാതെക്കെ കൊറേ ആൾക്കാര് ഹോസ് പ്പിറ്റലായിക്കണ്ടല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊണ്ട്
ആഹ് ട്രൈ ചെയ്ത് നോക്കണം ഈ ലുലൂന്നൊക്കെ കിട്ടൂലെ ഭയങ്കര സുർക്കേന്റെ ഒരു ഫ്ലേവർ ആയിട്ട്
ആ ആ അത് ഉണ്ടാച്ച അതൊക്കെ എന്താണാവോ അതൊക്കെ ഓള് എങ്ങനെ ഉണ്ടാക്കി
അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ആ ഒരു സുറക്ക
ആഹ് അങ്ങനെയല്ലേ നമ്മള് ഇവിടെന്നാ അതല്ല ഏതാണ് മറ്റേ കുപ്പിയിലുള്ളതോ
അല്ല ഇവിടെ ഇവിടെ ഞാൻ ഒരൂസം ലുലുന്ന് വാങ്ങി ഉണ്ടായിരുന്നു പക്ഷെ അത് ഇക്ക് ഇഷ്ടായി മറ്റേ അത് ലൂസായിട്ട് കിട്ടും ഇങ്ങനെ ഈ നമ്മളെ ആഹ് മത്ത ആഹ് ആ നെസ്റ്റോ തന്നെ
ആഹ് ആഹ് അത് രസാ മറ്റത് ഇല്ലില്ല വാങ്ങലില്ല അത് തീ ആ അയിക്കൂടെ മറ്റേ ചിലത് ഉണ്ടാവല്ലോ ആ ലുലു ഉണ്ടാവലോ എന്നിട്ട് അയിക്ക് കട്ട് ഫ്രൂസ് ഒക്കെ ഇട്ട് കഴിക്കാലോ നല്ലെ മ മറ്റേ അതേമാതിരി കോണ് കോണിന്റെ ഇതൊക്കെ ആ
ഉം ഉം
അരസാ കയിക്കാനില്ലേ
ആഹ് ടേസ്റ്റാ അത് ബാക്കിയായ ഞങ്ങള് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ട് വരുലുണ്ട്
ഞ അത് ഞമ്മളത് അത് പിന്നെ ബാക്കിയാവാനൊന്നും ഉണ്ടാവുല്ല അവിടെന്ന് തന്നെ കഴിച്ചിട്ട് തീരും
അല്ല ഇത് വാങ്ങിയാ കൊറേ ഉണ്ടാവും
കുറേ ഇണ്ടാവും ആ അയിക്ക് പിന്നെ നമ്മൾ ഇത് വാങ്ങിയ മതി ആഹ് മറ്റേ അവിടന്ന് തന്നെ ഇരുന്ന് കഴിക്കാന് ചപ്പാത്തി ഒക്കെ ഉണ്ടാവലോ അവടെ ബെ ചപ്പാത്തി റൊട്ടി
കഴിക്ക്യം കഴിച്ചാലും ഇത്തിരി ഉണ്ടാവും
അങ്ങനെയല്ല അയിക്ക് കോമ്പിനേഷൻ അതാ ചപ്പാത്തി റൊട്ടിയൊക്കെ അത് ഒറ്റക്ക് കഴിക്കാൻ ആഹ് കുബുസ് കുബുസ് ആഹ് ഒറ്റക്കങ്ങെനെ കഴിക്കാന് വേഗം മടുപ്പ് വരും നമ്മള് ഇത് കൂട്ടി കഴിച്ചാ നമ്മക്ക് എത്ര മടുപ്പും വരൂല ചെറിയ പൈസക്ക് പള്ള നെറച്ച് തിന്നും ആഹ് ഇപ്പൊ കെ ഐ എഫ് സി എല്ലോടത്തും ഭയങ്കര കേടാണ് എന്നൊക്കെ പറഞ്ഞണ്ടൊക്കെ ഉണ്ട്ല്ലേ കേടു വന്ന കോഴിയോണ്ടാണ് ഇണ്ടാക്ക്ണേ കെഎഫ്സിക്ക് വെലല്ലാ അപ്പൊ കോഴി കേടാ കേടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പൊറത്ത്ത്തെ ഭക്ഷണൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിച്ച് കഴിക്കാനും പറ്റൂല
എപ്പോഴും വേണ്ട വല്ലപ്പോഴോക്കെ മതി
ആഹ് നമ്മക്കാന് പൊറത്ത്തെ ഭക്ഷണേ ഇഷ്ട്ടൊള്ളൂ
ഉം
പുറത്തത്തെ മന്തി ഞമ്മളെ മന്തി ഒക്കെ എവിടാ കിടക്കണെ
അതെ
ഉം ഉം എന്നിട്ട് ആഹ് അപ്പൊ ഭക്ഷണം കഴിച്ചു നാർത്തെ ഭക്ഷണം കഴിക്കും ല്ലേ അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും കാര്യായിട്ട് ഇല്ല ഇന്നലെ ഇവിടെ നെയ്ച്ചോറും കോയി ക്കറിയാണ് എന്നും സാധാ ചോറും താളിപ്പും പിന്നെ സോയാബീന്റെ പൊരി അങ്ങനെ
ആഹ് ഇവിടെ ഉച്ചക്ക് സോയാബീയേനു
ഏഹ് രാത്രിയാ ചി
അല്ല ഇന്നലെ ഇന്നലെ ഇന്നലെ സോയാബീയേനു ഇന്നല്ല
ആഹ് ഇന്നലെ ആഹ് ഏഹ്
ഉം ഇന്നലെന്താ അവിടെ വിശേഷിച്ച്
അമ്മേ ഇല്ല വിശേഷ്ട്ടോന്നുല്ല ഞാൻ എന്റെ വീട്ട്ക്ക് വന്നപ്പോ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ നെയ്ച്ചോർ വെ കോഴി വെച്ച നെയ്ച്ചോറും ക്കൻ കറിയല്ല ചിക്കൻകടായിലേ ഉള്ളിയൊക്കെ വയറ്റിയാണ്ട് ആഹ്
ഞാൻ വിളിക്കാട്ടോന്നാല്
പൊട്ടേട്ടോ
ശെരി ശെരി
ക്കേ